ഹലോ ആ നമസ്കാരംണ്ട്.
എന്തൊക്കെയ വിശേഷം
ഇങ്ങനെയൊക്കെ പോണ് സുഖയിരിക്കണ് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെന്താ അങ്ങനെ പോണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെണ് ജലദോഷം പനിക്കെയാണ്. ആ ആ ആ മ് മ് അവിടെങ്ങനെ? മഴന്തൊക്കെ ണ്ടോ? ആ. ശരി ഇവിടെ രണ്ട് മൂന്ന് മൂന്നീസം നല്ല വെയിലായിരുന്നേ ഇന്നിപ്പോ രാവിലെ തൊട്ട് ഉച്ച വരെ മഴയിരുന്നു. മഴണ്ടായിരുന്നു പക്ഷെ മൂടി കെട്ടി നിക്കാണ് വെയിലില്ല.
വരില്ല ആ ഇവടതെ എങ്ങനെ സേ സിറ്റുവേഷൻ തന്നെ മഴയില്ല. മഴയില്ല ഇപ്പോ മഴ കാർണ്ടോരു
ആ. ആ ആ ആ ഇല്ലല്ല ഇവിടെ കൃഷി കൃഷിം കാര്യങ്ങളൊന്നുല്ല പക്ഷെ എന്റെ ഭർത്താവിന്റെ വീട്ടിലുണ്ട്. ചേന ചേമ്പ് ആ അങ്ങനെലെ വാഴ അങ്ങനെല്ല ആ അതൊക്കെ ഉണ്ട്. ഇവിടതൊന്നുംല്ല ഞാൻപ്പന്റെ വീട്ടിലന്ന് വന്നണെ. ഇന്നലെ വന്നതാണ്. ആ വന്നതാണ് അപ്പൊഞ് ഇന്ന് കുറച്ചഴിഞ്ഞാ പോവും ഇരുട്ടാകുമ്പോത്തേക്ക് പോണം. നാളെഞ്ഞി കുട്ടികൾക്കൊക്കെ സ്കൂളില്ലതാണ്.
ആ നാളെ തിങ്കളാഴ്ചല്ലേ അല്ലെ ഇവിടെ കൊച്ചുങ്ങകൾക്ക് സ്കൂളിലൊക്കെ പോണ്ടതാ ശരി ശരി നാളെ
ആ ആ പിന്നെന്തൊക്കെ വിടെ വിശേ ഹാ ഹാ ആ ഫുഡ് കഴിച്ചു ഫുഡ് ഇല്ല ഇല്ല അതൊന്നുല്ല അല്ലെങ്കിണ്ടാക്കലൊക്കെണ്ട് ഞായറാഴ്ച ആയതൊണ്ട് വല്ലേ ച്ചിഒക്കെ ഉണ്ടാക്കലൊക്കെണ്ട് പക്ഷെ ഇപ്ര ഈ ഞായറാഴ്ച്ച ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഏ ഇല്ല ഇല്ല ഞങ്ങള് ആഴ്ചെൽ ഒന്നോ രണ്ടോ ദിവസം മാത്രെ ചിക്കൻ വാങ്ങലു ള്ളൂ അല് ഇല്ലല്ലേ ഒന്നുംല്ല രണ്ട് പട്ടികുട്ടികളുണ്ട് ആ ണ്ട് അത് എന്റെ വീട്ടിലിട്ടോ. എന്റെ സ്വന്തം വീട്ടിലല്ല കല്യാണം കഴിച്ച വീട്ടില്.
കല്യാണ വീട്ടില ആ ആ.
ഒന്നാണ് നമ്മുടെ രണ്ട് ഏട്ടനെ നല്ല പത്തിപ്പരന്ന് ഏ പട്ടിപ്രാന്തനാണ് ആ ഇപ്പൊ പനി കഴിഞ്ഞിട്ട് ഒരാഴ്ച ന്നേണ് പനിച്ചത് പക്ഷെ ചുമ പോണില്ല.
ആഹ് അത് കുറച്ചാൽ പിടിക്കും ചുമ മാറാൻ അത് ആ വന്നാ പിന്നെത്തിരി ബുദ്ധിമുട്ടാ കാലാവസ്ഥ മാറുപോലെ
ആ ഇപ്പ ല്ലാർക്കും. ജലദോഷം വൈരൽപ്പനിയും ഒക്കെല്ലേ ആ ഭാത്തൊക്കെ ഇണ്ടോ? എല്ലാ പല്ല ഇഞ്ഞിപ്പം എല്ലാ പന്യേളുണ്ടാവും. എലിപ്പനി എല്ലാ പന്യേളും ഇപ്പഞ്ഞി മഴക്കാലായാർങ്ങും.
ഉണ്ടാവലോ ശരിയാ ആ ആ ആ
ആ അവിടെ എങ്ങനെ ഈ മഴയൊക്കെ പെയ്യുമ്പോ വെള്ളം പൊങ്ങണ ഏരിയ
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ വെള്ളമൊന്നും പോങ്ങില്ല കുഴപ്പമില്ലാത്ത സ്ഥലമാണ് നമ്മുടെ ഇത്തിരി ആ മലയരം പോല ചെറിയ രീതിയിലുള്ള സ്ഥല കുഴപ്പല്ല
ആ ആ ഇവിടെ രണ്ട മലേന്റെ ഇടയിലാണ് ഭയര ഭയങ്കര പേട്യ. മഴക്കാലൊക്കെ ആഹ മഴയൊക്കെ നല്ല അടഞ്ഞ മഴയൊക്കെ വരാച്ചാല്... പേടിയാണ് ഏത് കൂടെ ഉരുള് പൊട്ടാന്നൊന്നും അറിയില്ലല്ലോ.
ആഹ ആ ശ......
അങ്ങനെ അപ്പൊ ഞങ്ങളിപ്പോ മലന്റെ താഴല്ല വീട്ടുകാര.... ക്കെ മഴക്കാലാകുമ്പോ വേറെ എവ്ട്ക്കേലൊക്കെ പോകാനൊക്കെ പറയും. ബന്ധുക്കളെ വീട്ടിലൊക്കെ ആ ആ മലയോരമേഖല.... ആണ് അ നല്ല ഭംഗി യുള്ള സ്ഥലം സ്ഥലാണ് അതൊരു പച്ചപ്പും ഇതൊക്കെ നെറഞ്ഞ സ്......
ആഹ് ഇവിടെ അങ്ങനെ അധികം പച്ചപ്പില്ല ഇവിടെ അങ്ങനെ പച്ചപ്പൊന്നുമില്ല ചെറിയ സിറ്റിയും കുറച്ച കാര്യ.... കാര്യങ്ങളും പച്ചപ്പ്ന്നധികം പറയാൻ പാടില്ല എന്നാലും കുഴപ്പല്ല്യ അങ്ങന പോണ്. ഇവിടെ ചെറിയ ഗ്രാമം പോലത്തെ സ്ഥലങ്ങളൊക്ക ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള സ്ഥലം.
ആഹ ശരി പിന്നെ വീട്ടില് ആരൊക്കെണ്ട്.
വീട്ടില് വൈഫ്‌ വൈഫ്‌ ഒരു കുഞ്ഞി മോനുണ്ട് പിന്നെ. അനിയന്റെ വൈഫ് അനിയൻ പിന്നെ അളന കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ ഉമ്മപ്പ അങ്ങനെ. അങ്ങനെയൊക്കെ പോണ് അവിടെ എങ്ങനെണ്ട് ആരൊക്കെ ഇണ്ട് ഇപ്പൊ.
ഇവിടെ എന്റെ ഇതിപ്പോ എന്റെ സ്വന്തം വീടാണേ. അവിടക്കെ ഞാനിന്നലെ വന്നതാണ് അപ്പൊ അവിടെ അച്ഛനമ്മീും ഉ അച്ഛനു അമ്മീം. അനിയം വിദേശത്താണ് അനിയന്റെ ഭാര്യ.
ശരി ശരി ആ ന്റെ വൈഫ് ഇവിടെല്ല്യ വൈഫ് പൊറത്താണ് ഉം....
ആ ആ് ആ ചേച്ചി പിന്നെ ഞങ്ങള് ആ ഞാന് എരട്ടെ..... ത്ത ഒന്നാണ് അപ്പൊ ഒരാള് വേറെ സ്ഥലത്ത് കല്യാണം കഴിച്ച അവിടേണ്. പിന്നെ ആയിക്ക് മൂന്ന് മക്കളാണ്. അവരൊക്കെ പഠിക്ക്യ ഉം.... ആഹ ആഹ പിന്നെ....
ഞാനിവിടെ ഇങ്ങനെ..... ഫോട്ടോടൊക്കെ പരിവാടി ഫോട്ടോഗ്രാഫി കല്യാണത്തിന്റെ വെഡിങ്ങിന്റെ ഫോട്ടോ അങ്ങനെ എടുക്കണ വേറെല് ജോലി ഉണ്ട അപ്പൊ അവിടെ അങ്ങനെ.... ട്ട്......
ഇല്ലല്യേ ഞാൻ ആദ്യൊക്കെ ജോലിക്ക് പോയീന്ന് മക്കളൊക്ക ആവണെന്റെ മുന്നേ. പിന്നെ മക്കളൊക്കെ പിന്നെ ചെറി ഭർത്താവ് വയറിങ്ങ് പ്ലംബിങ്.... അങ്ങനൊക്കെ ആയിട്ട് പോണേ ആ ആഹ.... പിന്നെ ഈ മക്കളൊക്കെ ആയ പിന്നെ മ ഏ.... മൂന്ന് പെൺമക്കളാണ് അപ്പൊ പിന്നെ അവരെ അവരിട്ടിട്ട് പോകാനും പറ്റാത്ത..... വസ്ഥാണ്.
ആണല്ലെ ആഹ് ശരി ആ മക്കളണ്ട് പിന്നെ ജോലി..... ൻ ബുദ്ധിമുട്ടായിരിക്കും അവരെ നോക്കലന്ന ചെറിയൊരു ജോലിയാണല്ലോ.
കൊറേ വർഷമായിട്ട് ഇങ്ങനെ മക്കളി നോക്കി ഇങ്ങന ഇഞ്ഞി ഒന്നണ്ടാവട്ട വെച്ചിട്ട് ഇങ്ങനെ....
ആഹ് ശരി ശരി. അത് ചെറിയ ഒരു ഇതന്നെ ഇപ്പൊ എന്റെ ഭാര്യ ഇല്ലാത്തതൊണ്ട് ഞാനാ കൊച്ചിനെ നോക്കണതേ അപ്പൊ എനിക്കറിയാ.... ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആ. അങ്ങനെ ആ മക്കളെത്രേലൊക്കെ പിടിക്കണ അപ്പൊ?
വലിയ ആള് ഏഴാം ക്ലാസ്സിില് രണ്ടാമത്തെ ആള്.... ഉം, രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്. സിൽ, മൂന്നാമത്തെ ആള് യു കെ ജി ൽ മൂന്ന് ആഹ്, അവരിതാ അവിടെ കളർ കൊടുത്തിട്ടേ ഇരിക്കിണ്ട്. കളറിൻ ബുക്ക് വാങ്ങീട്ട് അതില് കളർ കൊടുത്തിരിക്ക ആഹ ആഹ് ആ, പിന്നെ എന്ത ക്കെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഉം അതില് വലിയ ആള് ഭയങ്കര കുറുമ്പാ.
ആല്ലെ, ആ ആ ശരി അതൊരു പ്രായം കഴിഞ്ഞാ മാറിക്കോളും, അതിപ്പോ സ്റ്റാർട്ടിങ് അങ്ങനെരിക്കും.
ആഹ-ആഹ-ആഹ-ആഹ
' ' ആയിരിക്കട്ടെ പിള്ളേര് അതാ നല്ലത്.
ആഹ, അതന്നെ പിന്നെ ഞായറാഴ്ച ആയിട്ട് പുറത്തൊന്നും പോയില്ല.
ആഹ് നമ്മുക്ക് ഇവിടെ ഓ ഓഫീസ്ണ്ട് കൊടുങ്ങല് സ്ഥലത്ത് ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെ വന്നേക്ക.
ആഹ, ശെരിയാ അപ്പോ വിളിക്കിയാവൂലേ.
ആഹ, അപ്പോ വിളിക്കാ. ഇങ്ങനെ ആൾക്കാരൊക്കെ പരിചയപ്പെടലും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചത്.
ഞാനാണെങ്കിൽ ഞായറഴ്ച്ച കുട്ടികളെ കൊണ്ട് പുറത്ത്ക്കൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷെ, ഇപ്ര ഇന്നിപ്പോ ഇങ്ങനെ അമ്മ വിളിച്ചപ്പളേ. അങ്ങനെ പോന്നതാ വീട്ടിക്ക് ആഹ. ആഹ-ആഹ-ആ കുട്ടികളെയും കൊണ്ട് പുറത്ത്, റത്ത് കൊക്കെ ഇവിടെ അടുത്ത് ചെറിയ കു' 'ആഹ്- ആഹ്-അതെന്നെ അതെന്നെ, കുട്ടികളെ കൊണ്ട് ഇവിടെ കളിക്കുന്ന സ്ഥലംണ്ട് കുട്ടിയക്കെ അപ്പൊ. വീടിന്റെടുത്ത് അപ്പോ അവിടേക്കൊക്കെ പോവല്.
പോവല് ആ...
ഓ പിന്നെ ഇങ്ങട്ട് ഇങ്ങനെ പോന്നു അമ്മ വിളിച്ചപ്പോ പിന്നെ,
ആഹ നല്ലതാണ് ആഹ അവടെ അമ്മേ പി പിന്നെ ആരള്ളത് ഇപ്പോ, അച്ഛനാ ഉള്ളത്.
ഇവിടെ അമ്മയും അച്ഛനും പിന്നെ അനിയന്റെ വൈഫ് അനിയന്റെ വൈഫ് അനിയൻ വിദേ വിദേശത്ത് പോയപ്പോ വൈഫ് അവരെ വീട്ടിൽ പോയതാണ്, ഉം അനിയൻ ഇപ്പോ രു രണ്ട് രണ്ട് മൂന്നാഴ്ചയായിട്ടുള്ളൂ പോയിട്ട്. ആഹ് പോയിട്ട്, ഇഞ്ഞ് ആ, ഇനി ഇവര്-ഇവര്- അനിയന്റെ വൈഫ് ഇനി എപ്പളേലും വര- വരവുണ്ട്. ണ്ടാവുള്ളു, മ്മ്-മ്മ്-എല്ലാരും സുഖായിട്ടിരിക്ക്ണ്, സുഖായിട്ട്. പിന്നെ, നിങ്ങള ആ നിങ്ങളൊക്കെ എങ്ങനെ സുഖായിട്ട് പോണ്.
ആഹ്, ഇവിടൊക്കെ സുഖം കൊഴപ്പല്യ, ഇപ്പോ ഇങ്ങനെ പോണു, പിന്നെ മഴയുടെ കുറച്ച് പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, പനിയും ചെറിയ കാര്യങ്ങളൊക്കെയിട്ട് എല്ലാതും ഉണ്ട്. കൊച്ചിന് ചെറിയ പനിയുണ്ടായിരുന്നു, ഇപ്പോ മാറിപ്പോ, എനിക്ക് ചെറിയ, പനി പോലെ വന്ന്ണ്ട്, ഞാൻ മരുന്ന് വാങ്ങി കഴിച്ചു, പിന്നെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ, ചുമയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ആഹ് ചുമ വന്നാ വളരെ ബുദ്ധിമുട്ടാ ചെല സമയ
ഉം, പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ എന്തൊ?
വേറെ ഇങ്ങനെയൊക്കെ പോണുള്ളു, ജോലിപ്പോത്തിരി ആഹ്, ഞായറാഴ്ച്ചയായിട്ട് എവിടെ പോയില്ല, ഞാൻ ഇപ്പൊ ഇന്ന് കടയിടക്ക്ന്ന് വന്ന് കുറച്ച് നേരം സിൽമാണാന്ന്‌ വിചാരിച്ച് വന്നതാ. കടയില് ടി വി ഉണ്ട്. വീട്ടില് ടി വി ഇല്ല, ഇപ്പോ എല്ലരും ഫോണുള്ളത് കൊണ്ട് ഇപ്പോ ടി വി ഉപയോഗിക്കണില്ല.
ഏ.. അവിടെ പൊറത്തൊക്കെ പോയി സിനിമയൊക്കെ കാണാറുണ്ടോ?
തീയേറ്ററില് ആഹ് ഇടക്കൊക്കെ പോയി കാണാറുണ്ട്. അത് ഇടക്ക് പോകാറുണ്ട് പിന്നെ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരന്റെ കടയുണ്ട്, അപ്പൊ അവിടെ പോവാറുണ്ട് ഇടക്ക്, അങ്ങനെയൊക്കെ അവിടെ പോകും കുറച്ച് നേരം ഇരിക്കും. നമുക്ക് ഇങ്ങനെ സന്തോഷാവണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ' 'അപ്പൊ അത് കാരണാണ് അങ്ങനെ
ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാ അത് ശരിയാവില്ല, ഇടക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലേ സന്തോഷ അത് ചെയ്യണം. ഉം
മനസ്സിന് സന്തോം കിട്ടും പിന്നെ ആ മൊബൈല് വർക്കും കാര്യങ്ങളൊക്കെങ്ങെ ചെയാുണ്ട് അങ്ങനത്തെ സർവീസും കാര്യങ്ങളക്കെ- ചെയ്യടക്ക് അ നമ്മുടെ സന്തോഷം നുക്ക് ചെയ്യ മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയുടെ പരിപാടി ആണ് ന്നാലും. ഇതും ചെയ്യാറുണ്ട് സൈഡായിട്ട് ചെയ്യണ അങ്ങനെയൊക്കെ അപ്പ ഇനെ- നമുക്ക് ഒരു മനസിന് സന്തോഷം കിട്ട്ണ കാര്യം ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഉണർവ് ണ്ടാവു
ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ?
വേറെ ചായയൊന്നും കുടിച്ചിട്ടില്ല ഞാൻ ഇന്ന് ഇന്ന് ചായ കുടിച്ചില്ല എന്നാ- ഇല്ല ഞൻ ചായ കുടിച്ചില്ലന്ന് ആഹ് അവിടെ എന്താണ് ചായക്ക് എന്താണ്?
ചായയ്ക്ക് കുട്ടികള് കടയിൽ പോയിട്ട് നുറുക്കുവാങ്കീന്ന്- ഈ ലൈസിന്റെ ലൈസിന്റെ ഒക്കെ പൊവ എല്ലരും ന നുറുക്കില്ലേ. ആഹ് ഒരു പിരിഞ്ഞ് പിരിഞ്ഞ് ങ്ങനെ നിക്കണേ ആഹ്. ആ ലൈസിന്റെ ചോയൊക്കെ ആയിട്ട് ആ അത് കൊടുന്നിട്ടുണ്ട് അതും ചായയൊക്കെ- ഉം ഉം ഉം പിന്നെപ്പ ഇവിടെ അച്ഛനമ്മയും- ആ ശരി ശരി.
രാത്രി പോവല അപ്പൊ. രാത്രി വിട്ടി പോവൂലെ പോഞ്ഞീ-
ആ രാത്രി ആ അച്ഛനും അമ്മും പുറത്തു പോയതാണേ. അപ്പൊ ആ എന്റെ സഹോദരിന്റെ വീട്ടിൽ പോയതാ- ആഹ് അപ്പൊ ഓലി ഇരുട്ടാവും വരാനെ. ആഹ് വിടെ പിന്നെ എൻ്റെ ചേച്ചി സുഖ ല്ലാത്ത ഒരാളാണ്. വൈകല്യംല്ല ഒരാളാണ് അപ്പൊ അവരെ നോക്കാൻ വേണ്ടിട്ടേ ഞാന് അവിടുന്ന് വീട്ടിൽന്ന്ണ്ട്. പോന്നതാ ന്നീട് ഓൽ വന്ന് കഴി -
ആഹ് പോണല്ലേ ആ.
നാളെ രാവിലെയും ചെലപ്പോ പോവാ. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ആഹ്